ഹലോ
ആഹ് എന്താ പണി
വടണ്ട് വടങ്ങത്തക്ക ചാടി കഴിഞ്ഞോ
കഴിഞ്ഞിട്ടല്ലേ നോരുന്നല്ലേ കുറച്ച എ ഉം ന്ന ന്നോ പത്തിരി ഇണ്ടാക്കി ഇല്ലെങ്കിൽമിസാരി ഉണ്ടാക്കി നിങ്ങളോട ഒന്ന ഇണ്ടാക്കിയ
പത്തിരിയും ചിക്കൻ കറി
ആ
പിന്നെന്താ
പൊരിച്ച കടി ഒന്നും ഉണ്ടാക്കിയില്ലേ
ആഹ് പഴമ്പൊരി ണ്ടാക്കീനി
ആഹ് അവിടുത്തെ്പ സ്പെഷ്യല് ബത്തല്ല തോന്നുന്നുല്ലേ
സ്പെഷ്യല്
ബത്തെല തോന്നണല്ലേ അവിടെ
അല്ലേ അത് ചിലവല ഉണ്ടോക്കൂല്ലേ ഞങ്ങള ഉണ്ടാക്കേല്ല അല്ല ചെലേ നാട്ടിലൊക്കെ അങ്ങനെ മുറുമ്പത്ത്ന്റന്ന് ആ അന്ന് അങ്ങനെ ഇണ്ടാക്കും
ഉം എന്താണ് പിന്നെ വീട്ടിലെ വിശേഷങ്ങൾക്ക എന്താ
സുഖം അങ്ങനെ പോണ് മഴ ഇണ്ടായിനവിടെ
മഴന്നെ ഉള്ളു ഇന്ന് ഇന്ന് തീരെ തുണികള ത ഉണങ്ങാണ്ട്ല്ലെ വേറെ മഴരുന്നു ഇവിടെ വെ വെയില് വരുന്നുണ്ട് വെൽ വ ചെയ്യും അപ്പൊ തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാുള്ളൊരു മ വിശയല്ലാം പെട്ടോള ഉണക്കിട്ട് എന്നാാല നമ്മള ഒന്ന് വെയില വിളിിക്കുണ്ട്
ഉം ഞാനും ങ്ങനെന്നെ മിഷീല് ഇട്ടു ഒണ പിന്നെ ഒന്ന് വെയിലാട്ടിച്ചു അപ്പൊ ഇന് വേ ണ്ട് ഉണങ്ങിയോളു മറ്റോണങ്ങൂലേ
അതെ
ആഹ് അതന്നെ ഉം കുട്ടിളൊക്ക ഒർങ്ങിയാ
ഇല്ലല്ല മഞ്ഞ ഫോണിൽ ഇ പിച്ചോക്കത് ഉം അത് ഒറങ്ങനും കൊറെ നേര വഴക്കും ഉന്ന് പിന്നെ അംഗൻവാടി പോയിട്ടില്ലാത്തോണ്ട് ന്ന അംഗനവാടി പോ പോയിട്ടില്ലാത്ത കൊണ്ട് പിന്നെ ആ അം അംഗനവാടി പോയിട്ടില്ലാത്തോണ്ടേ ഉറങ്ങീട്ടില്ല അപ്പൊന്ന് ചെറുതായിട്ട് ഉറക്കൊക്കെ വരുന്നുണ്ട് മൂന്നരവയസ് കയിഞ്ഞ്
ഏ
ഉം ചെറേ മോൻ ഇണ്ടാ
ആഹ് എൽ കെ ജി എൽ കെ ജി എത്തിനിപ്പ
ആ ശരി ആഹ് ആഹ്
പിന്നെ
ആ ആൺകുട്ട്യളെ രണ്ടാളും
ഓരോൺ ഒരാണ് ഒരു പെണ്ണു
ആഹ് മൂത്തതാനോണാണ്?
ആഹ് ആഹ് അല്ല മുൂത്തപെണ്ണ്
ആഹ് ശരി ആഹ് ആഹ് ഏഹ് വേഗോർങ്ങവര്?
ആഹ് ഹെ വേറെ റൂമില കടക്കുമ്പോളേക്കള്ളു
ഉം പിന്നെ ഞമ്മള് ഉറങ്ങിയാല് അവരെ ഓർങ്ങൂല
ആഹ് അതന്നെ
ഉം ഫോണില് ക ഫോണ് കണ്ടിട്ട് ഒറങ്ങോല്ലു ട്ടോ ഭക്ഷണം കഴിക്കാനായാലും ഫോ ഫോണ്
ഏ വീട്ടു പോവേല്ലേ
ട്ടില്ല ഇപ്പ പോയിട്ടില്ല പെരുന്നാ പോയതാണ് പിന്നെ പോയിട്ടില്ല പിന്നെ ഇക്ക പ ഒന്ന് ബുധനാഴ്ച വന്നണ് വെള്ളി ഇന്ന് പോയി ജുമാ അപ്പൊ പിന്നെ ഏ കൊറച്ചുസം കഴിഞ്ഞിട്ട് പോവാന്ന് വിചരിച്ചു ന്നെ ഞാൻ ചെറിയൊരു ഇത് ചെയ്യണ്ണ്ടേ ആഹ് വീട്ടിൽ ഇങ്ങത്തെ മറ്റേ ആന്റി ടെർനഷീന്റെ ഒക്കെ അത് ചെയ്യ്ണ്ണ്ട് വീട്ടില് ആഹ് അ പൊ പിന്നെ അതൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാല് റെഡി ആവൂല്ല ന്റെ വീട്ടി പോയ ഒന്നും നടക്കൂല ഉം ഇവിടാ എഹ്
സ് അതെന്ത് ചെ ഇങ്ങനെ ഓൺലൈനായിട്ട് ചെയ്യ്ണ
ആഹ് ഓൺലൈനായിട്ട് തന്നാ ചെയ്യന്നാ ഓൺലൈനായിട്ടും ഓഫ്‌ലൈനയിട്ട് നമ്മള് ഓൺലൈനായിട്ട് ഇപ്പ ചെയ്യണംന്ന് വിചാരിച്ചിട്ടപ്പം വന്നത് ക്ഷെ നമ്മളെ വീടിന്റെ അടുത്ത് കൊറെ ആൾക്കാരുണ്ട് അവരെ കെ വീട് ഫ്രണ്ട്സും ആരൊക്കെ ആയിട്ട് മേടിച്ചിട്ട് പിന്നെ ഒന്നും കിട്ട് ഓൺലൈനേകിടെ ഒന്നും പോയിട്ടില്ല ഇനി ഇപ്പ അടുത്തെ എറ
എഹ് എവി ങ്ങളെ എവിട്ന്നാ സാധന
ഞങ്ങള് ഒരാളന്നുല്ല കൊറേ ഡിലാർമാര്ണ്ട് അപ്പൊ അവരുട്ത്ത്ന്നാണ്പ്പം തൃശ്ശൂര് ആഹ് ആവിടുന്ന അപക്കും
എഹ് അശരി
ഉം അങ്ങനെ നിങ്ങെന്തല്ല ചെയ്യേണ്ട വീട്ടിന്ന്
ഇല്ലേയ് ഓരോമെന ഇട്ട് നമ്മള എന്തെങ്കിലൊക്കെ ചെയ്യും ഡ്രസ്സിന്റതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും
അയ് റീസല്ലിങ്ങ് ആണോ
ആഹ്
ആഹ് ഞാനതാന്നെ ചെയ്തിരിന്നാത് പിന്നെ എനിക്ക് പിന്നെ ഒരു സീസൺ ആയാലാണ് എല്ലാർക്കും ആവശ്യള്ള ഡ്രസ്സൊക്കെ പിന്നെ ഞാന് ചെയ്യുമ്പോ നിങ്ങൾക്ക് എത്രകിട്ടും ഒരു ഡ്രസ്സ് വിറ്റ് കഴിഞ്ഞാല്
അൻപതൊക്കെയ്നി
ആ അമ്പത് ആ അതൊന്താ നൂറ്റമ്പത് അതല്ല ഒരു ഡ്രസ്സ് വിറ്റ് കഴിഞ്ഞാല്
ഞാൻ പിന്നെ അങ്ങനെയല്ലേ ഇഞ്ഞ് യിപ്പോ വില ആയാണ്ട് ആരും എടുക്കാതക്കണ്ടയെവി ഇപ്പൊ കൊറച്ചായിട്ടോ തുടങ്ങി ഇതായിട്ട്
ആഹ് ഉമ്മാരത് ആഹ് പിന്നെ വേറെ കൊഴപ്പൊന്നുല്ല ഒറങ്ങാനായോ നിങ്ങ് ഫുഡൊക്കെ കഴി ഭക്ഷണം കഴിച്ചാ ഉം ഉം ഇഞ്ഞെപ്പഴയാ കഴിക്കപ്പാ
ഇഞ്ഞ് കൊറച്ച് കൊറച്ചെയ്ഞ്ഞാഴിക്കും
ഉം ആണ് റേഞ്ച് പോയ കരയും
ആഹ്
റൈഞ്ച് ഇല്ലാഞ്ഞിട്ട അവിടെ വൈഫൈയാ
വൈഫ അവന് വൈഫൈ ആണ് കണക്ട് ചെയ്തി ഞാങ്ങൾക് റൈഞ്ച് ഇണ്ട് ക്ഷേ അവൻക്ക് വൈഫൈ ആയ കാരണേ ഇടക്ക് പോവാണ് ഉം ആന്നോ മക്കൾ പോയി കളിക്കോ
കളിച്ചു എന്നാലും വല്ലാല്ല കൊറച്ചൊക്കെ കളിച്ചും
ഇല്ല ഉം അവിട്ത്തെ ഉമ്മൊക്കെ കൊടുക്കുവന് ഞാൻ ചീത്തപറയില്ണ്ട് ഉം ആ ഉമ്മാടെ ഫോണാണ് ഇക്കാടെ ഉമ്മേ അവരൊക്കെ കൊടുക്കും
അവിടെ നിങ്ങൾ തന്നെ ഉള്ളൂ
അല്ലല്ലാ അനിയനുണ്ട് അനിയന്റെ പെണ്ണ് അനിയന് ഇല്ല പെണ്ണ്ണ്ട്
ഉം
ഉം ഇങ്ങളെ അവിടെ ആരാള്ളെ
ഇവിടെ ഞങ്ങളെന്നെ ഉള്ളു ഉമ്മീണ്ട് ഉമ്മീണ്ട്
ഉം ഉമ്മിം ഇപ്പിം ആഹ് ഒരു മോനോള്ളോ ഓക്ക് ഉം ഓ ശരി ഇപ്പം നിങ്ങൾ താഴേയിരിക്കൂലേ
ഏഹ് പിന്നെ ഇന്ന് എന്തേ ഇങ്ങള് ണ്ടാക്കി നി ഫുഡ്‌
ഇന്ന് ഞാന് പത്തിരി
ആഹ് ആഹ്
ഗ്രീൻബീസ് കറി ഇണ്ടാക്കി ഉം ഇങ്ങള് ബത്തല് ഇണ്ടാക്കിയല്ലേ
ഉം ഉം ബത്തലല്ലാ പത്തിരി
പത്തിരി പത്തിരി
ആഹ് ആ പത്തിരി ന്നാ പറഞ്ഞത്
ആഹ് പത്തിരി ന്നാ പറഞ്ഞേ ഏ ഏ അല്ലേ ഏഹ് അത് ചെലോട്ത്ത്ണ്ട് മധുരല് ലെ ഇണ്ടാക്കിയാല് മുഹറം പത്തിന്റെ അന്ന്
ആഹ് അതാന്ന്ന് വിചാരിച്ചു ഞാന് വേണ്ടത് അങ്ങനെയാണ് ഉം ഞങ്ങള് പ ണ്ട് ണ്ടാക്കുല ഞങ്ങൾ അറിയില്ല അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കുന്ന് ഇവിടെ ചായ പീടിയന്നൊക്കെ കി ട്ടുട്ടാ കാലത്തക്ക് പുറത്ത് പോയി വരുമ്പോഴക്കെ ഉപ്പ കൊണ്ട് വരും
ആഹ് ആഹ്
ഉം ഉം പത്തല് നല്ല ഇഷ്ടായി അത്
അത് ഇത്‌ല്ലേ ഗോതമ്പു അല്ല അരിപ്പൊടികൊണ്ട് ഉണ്ടാക്കണ സാധനല്ലേ
ആഹ അപ്പൊഴ ഉണ്ടാക്കണം പത്തല്ലന്ന് പറഞ്ഞല്ല എനിക്ക അങ്ങനെ അറിയില്ല അവിടെ അങ്ങനെയുള്ള മല്ല മലബാർ ഫുഡ ഒന്നും വല്ലാണ്ട് പരിചയമല്ല
ആഹ നിങ്ങ അവിടെ എന്താ അങ്ങനെ അങ്ങനെ എന്താ സ്പെഷ്യൽുണ്ടോ
ഞങ്ങ ഇടെ അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നുംല്ല എല്ലാം കഴിക്കും എല്ലാം ഇതാവ ഇവിട ഇല്ല സ്പെഷ്യൽൊന്നും പറയാനൊന്നുമല്ല എല്ലാ സ്പെഷ്യൽന്ന്
ഹ
ഉ ഉം ഹസ്ബൻഡവിടെ ആഹ ഞാൻ എല്ലാ ഭക്ഷണ ഉണ്ടാക്കും എല്ലാം ഇണ്ടാക്കും ബിരിയാണി മന്തി ഫ്രൈഡ് റൈസ്
ആഹ ആഹ
ഏ ഉണ്ടാക്കോ
ആഹ ഉണ്ടോ
ആ ഉം
പിന്നെ
പിന്നെ വേറെ കൊഴപ്പൊന്നുംല്ലല്ലോ ന വീട്ടി കന്ന പോ
നാളെ പോകവും
ആഹ അവിടെ അടുത്തതന്നെയാണോ അടുത്തന്നെ ഇവിടപ്പ
കുറച്ച കൊറച്ച് പത്തേ ചേരക്കൊളൂ വണ്ടി പോവണെങ്കിൽ
ആഹ ഇഞ്ചതന്ന് തന്നെ പത്ത് മിനിറ്റ് ഒക്കെ തന്നെ ഉം ആഹ ഓരോ പഞ്ചായത്തില സ്ഥലങ്ങളല്ലേ ആഹ ട്രിപ്പ് ഒക്കെ പോലുണ്ട് ഇ ഇപ്പ ഇരുന്നാളാച്ച ഞങ്ങ ഇവിടെ കോഴിക്കോടൊക്കെ പോയിരുന്നു ഇ്ട ആത്തത്
അവിന്ന ഉഴപ്പല്ലേ
എന്താണ്
ദൂരല്ലല്ല അവിടുന്ന് കൊറച്ച് ദൂരല്ലേ ഉള്ള
അല്ലല്ല ഞങ്ങക്കന്ന പോറത് ഫൈദ ല അത പോയിട്ട അത പോയിറ്റുല്ലേ ഏ ഞങ്ങക്ക് ടുന്ന എത്രോ ഉ നല്ല കൊറേ ടൈമ ഉണ്ടോ ഞങ്ങക്ക് ഓടുന്നു മൂന്ന നാല് മണിക്കൂറൊക്കെ ഉണ്ട് ഉ അത് ട്രെയിനിില് പോയാലട്ട് ആ ഞങ്ങ ട്രയിന പോയട്ടോ
ഉം പനി പോയ വയപ്പലേ
ആ ട്രെയിനിൽ പോയപ്പോ ഏ എത്തി എന്നാലും എട്ട മണി ുമ്പോ പോയിട്ട് അവിടെ ഒരു പത്ത മണിയൊക്കെ ആ എത്തുമ്പോ
ആഹ ശരി
നിങ്ങള എവിടക്ക പോല ആഏ
ിക്കർ പോലുണ്ട്െന്നായിക്കോട്ടെ
ആ ആഹ് ശരിട്ടാ എന്നാല്.
ഉം